ഹൽ
ഹലോ. ഹലോ കേക്കണില്ലേ.
ആഹ് കേക്കുന്നുണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം.
നല്ല വിശേഷം.
ഫുഡ് ക‌ഴ്ച്ചോ?
ഫുഡ് കഴിച്ചു അവടെ ഫുഡ് കഴിച്ചാ?
ഓഹ് ഫുഡ് അയച്ച് അവടെ എന്തായിരുന്നു സ്പെഷ്യല്?
ഇവിടെ സ്പെഷ്യല് ബീഫ്.
ആഹ് ഇന്ന് എല്ലാരും ലീവായിരി
ആഹ് എല്ലാരും ലീവാ അവി ടെ അവ്ടെ എന്തായിരുന്നു സ്പെഷ്യല്?
ഞങ്ങക്ക് സ്പെഷ്യലന്നൊന്നുല്ല. ഏഹ് ഉച്ചക് ഉച്ചക്ന്നെ ഞങ്ങളങ്ങനെ സ്പെഷ്യല് ഇണ്ടാക്കൂല. രാത്രിക്കെ സ്പെഷ്യല് ഇണ്ടാവൊള്ളൂ ഇക്ക രാത്രിയേ ഇണ്ടാവുള്ളൂ.
അതെ ആഹ് ഇക്കാക്കെന്താ ജോലി?
ഇക്ക ഇവടെ പോ ഇവിടെണ്ട് നാട്ടിൽ തന്നെണ്ട് ആഹ് അപ്പൊ ഇക്ക വരുമ്പോ വെ എന്തെലും കൊൻഡറും അപ്പൊ ഞങ്ങൾ അയിനനുസരിച്ചി ഇണ്ടാക്കും. ഉച്ചക്ക് ഞാനും പിള്ളേരും മാത്ര ത്ര ഇണ്ടാവൊള്ളൂ അപ്പൊ അയ്ന് തട്ടിമുട്യോക്കെ ഓരോന്നോരോന്ന് ചെയ്തു.
ആഹ്.
ഇന്ന്പ്പോ മുരിങ്ങ മുരി ഉം. മുരിങ്ങക്കോലും തക്കാളിയും ഇട്ടൊരു കറിയായിട്ടുണ്ടാക്കി.
ആഹ് ആഹ് ഞങ്ങക്ക് ചക്കക്കുരു. മുരിങ്ങകോലും മാങ്ങേം.
ചക്കക്കൂരു ഒരുക്കാ മടിച്ചിട്ട് ഇന്നൊര് മടി ചക്കക്കൂരു ഒരുക്കാനാവൂലരി ച് അത് ഒര്ക്കണ്ടേ ഒരുക്കിണ്ടക്ക്ണെ റച് പണിണ്ടല്ലോ.
ആഹ് അത് തലേന്ന് ഒരുക്കി വെക്കണം.
ആഹ് ഇങ്ങള് തലേന്ന് ഒര്ക്കി വെക്കോ?
തലേന്നൊരുക്കി കീറി ഫ്രിഡ്ജില് വെക്കും അപ്പൊ രാവിലെ എളുപ്പം ഇണ്ടല്ലോ.
ആഹ് ഞാൻ അങ്ങനൊന്നും ചെയ്യൂല്ല ഞാന് സമയത്തിനുള്ള എന്താണോ അത അപ്പപ്പ ചെയ്യ. തലേന്ന് ഒരിക്കി അങ്ങനെ എട്ത്ത് വെക്കൂല. ഇപ്പന്ന്ങ്ങനെ ആലോയ്ച്ച് ങ്ങനെ ചക്കക്കുര് ഒരു ഒര്ക്കാനൊരു മടിഓലെ.
ആഹ് ആഹ്
പിന്നെ അത് വേണ്ടാച്ചു
തക്കാളി മുരിങ്ങ കോല് ഇട്ടുവെച്ചു
ഉം ചമ്മന്തിയും പപ്പടും
ചമ്മന് ചമ്മന്തിയും പപ്പടും ആഹ് മീനൊന്നും വേണോന്നു നിർബന്ധമില്ല
ഇല്ല ഇല്ല മുട്ടയുണ്ടായിരുന്നു മീൻ നിർഭായന് മീന് പിള്ളേര് കൂട്ടൂല
അതെ ആഹ്
പിള്ളേര് മീൻ തൊടയെയില്ല മീൻ കറിവെച്ചാലും കൂട്ടില്ല പൊരിച്ചാലും കൂട്ട ട്ടില്ല ഒന്നും കൂട്ടില്ല പിള്ളേര് മൂന്നാളുണ്ട് ഒരാള് ഏഹ് രണ്ടാള് എൽപയിലാ ഒരാള് ഹൈസ്കൂളിലാ
ആഹ് ആഹ്
ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
മഴ
നല്ല മഴയാണോ
ആഹ്
ഇവിടെന്ന നല്ല വെയില
അതെ ആഹ ഇവിടെ രാവിലെ തൊട്ട് മഴയാ
ഏഹ് ഇവിടെ മ ഇന്ന് മഴയുടെ ഒരു മൂടിലുണ്ടായിരുന്നു പക്ഷെ വ വെയിലല്ലായിരുന്നു ഇപ്പൊ നല്ല വെയില
ആഹ് ആഹ്
അവിടെ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ
വെള്ളം ആഹ് വെള്ളമൊക്കെ ഉണ്ട് ഭയങ്കര മഴയായതൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാട്
ആഹ് ആഹ് ഉള്ള വെ വെയില് ഇണ്ടായിണ്ട ഇന്ന് മഴയാ
ആഹ്
രാവിലെ നേരത്തെ അലക്കും കുളിയൊക്കെ കഴിയോ
ആഹ് രാവിലെ തന്നെ കഴിയും
ആഹ് ആഹ് അപ്പളെ മഴ തന്നെ ആയിരിക്കൂലേ
ആഹ് ആഹ് രാവിലെ അല്ലെങ്കിലും രാവിലെ അലക്കും കുളീം ളുഹർന് മുന്നേ കുളിച്ചു കയറും
ആഹ് ആഹ് എവിടെ പുറ അവിടെ പുഴയുണ്ടോ
ഇല്ല ഇല്ല വീട്ടിൽ തന്നെ കഴുകണത്
ആഹ് ഞങ്ങള് രാവിലെ എ പുഴേ പോവും ഇവിടെ അടുത്ത് പുഴേണ്ട്
ആഹ് ആഹ്
ഞങ്ങടെ തൊട്ടടുത്ത തന്നെ പോഴേണ്ട് അപ്പൊ രാവിലെ നേരത്തെ ഏഴ് മണിയ ആകുമ്പോ എട്ട് മണിയകുമ്പോത്തന്നന് അലക്കും കുളിയും കഴിയും
ആഹ്
രാവിലൊയിട്ട ഇറങ്ങി ചായയും കറിയും ഉണ്ടാക്കി വെച്ചിട്ട് ആഹ് ചായയും കടിയ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ അലക്കാള്ളൊക്കെ കൊണ്ടു പോവും ആഹ് അലക്കും കുളിയും കഴിഞ്ഞു പിന്നെ നമ്മള ഈ ആകം അടിച്ച് വാരലും തുടക്കല്ലേ അല്ലേ
ആഹ് ആഹ്
അപ്പൊ അത അടച്ച് ചെയ്യും പുറത്തുന്ന് പണിയില്ലല്ലോ പിന്നെ
ആഹ്
അലക്കും കുളിയും കഴിഞ്ഞാൽ തന്നെ നമ്മക്ക് വല്യ പണി കഴിയും
ആഹ് അത് തന്നെ
ല്ല മെയിൻ ആയിട്ടുള്ള പണി അത് അതും കഴഞ്ഞ് കഴിഞ്ഞാല് സമാധാന
അത് ചെയ്യാതെ എന്ന ബാക്കിപ്പണി തീർക്കാൻ നോക്കിയാ അതൊട്ട് തീരുക ഇല്ല
അത് തീരൂല്ല എവിടെയെങ്കിലും ഒന്ന് ഇരിക്കൂ മൊബൈലിൽ തോണ്ടിയോണ്ടോ എന്തെങ്കിലും അല്ല ആരെങ്കിലും വിളിച്ചാ വിളിച്ചാ അങ്ങനെ ത്രക്കോ അത് അവിടെ വക്കിയാവയും ചെയ്യും ആ
പിന്നെ വേറെ
വേറെ എന്ത്‌ വിശേഷമൊക്കെ നല്ല വിശേഷം പിന്നെ പിള്ളേർക്കുള്ളതൊക്കെ ആയോ
പിള്ളേര് എളേയ്തിനേ ചേർത്തിട്ടില്ല എളേ ത് മൂന്നര വയസായുള്ളു അപ്പൊ ഈ അൽഫിത്ര പോലെയുള്ള സ്കൂളില് പറഞ്ഞു വെച്ചിരിക്കുന്ന്
ആഹ് ആഹ് പിന്നെ ബാക്കിയുള്ളൊക്കെ സാധനം മറ്റുള്ളവർക്കൊക്കെ ആയോ
ആഹ് രണ്ടു പേരാ ഉള്ളത് ആഹ് മു കിട്ടാനൊക്കെ ഉള്ളത് എല്ലാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി ഇങ്ങനെ ക്ക് എന്നാ അവന് സുന്നത്ത് ചെയ്തിരിക്കുന്ന്
ആഹ് മോ മോനോ
ആഹ് അവന് ഉണ്ടായപ്പോ ചെയ്തില്ലായിരുന്നു
ആഹ് ആഹ് അതിനൊരു ണ്ടായപ്പോ ചെയ്യണതു അതും ഒരു വേദനാക്കി ച്ചാലും ഇൻക്ക് അയിനോടൊരു താല്പര്യം ഇല്ല
ആഹ് പക്ഷെ ഉണ്ടായപ്പം ചെയ്യണതാ എളുപ്പം നമുക്ക്
നമുക്ക് എളുപ്പമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നെ അതല്ല നമ്മള് പിള്ളേര് ആൺപിള്ളേര് പറയണത് എന്തെങ്കിലും ഓര് കഴിക്കണത് ആ ടൈമിനല്ലേ ഈ മരുന്നും അതും ഇതൊക്കെ അല്ലാതെ അവർക്ക് കി ട്ട്ണില്ലല്ലോ നമ്മള് പെണ്ണുങ്ങൾക്ക് അറീണത് അമ്മള് വല്യൊരു പെണ്ണായി കഴിഞ്ഞാല് അവര് ക്കപ്പം കൊടുക്കുന്നുണ്ട് മരുന്നരായിട്ടും പിന്നെ നമ്മളൊരു പ്രസവം കഴിഞ്ഞ് ആ ടൈമിനും അമ്മക്ക് കിട്ട്ണ് ണ്ട് പക്ഷേ ഈ ആൺപിള്ളേർക്ക് കിട്ടുന്ന ആ ടൈം ആഹ് ആഹ് ടൈമല്ലേ ഉള്ളൂ
പക്ഷെ എന്നാ ചെറുപ്പത്തില് ചെയ്യുമ്പം വേദന അവര് തിന്നണ വേദന അത്രയും നമ്മ നമ്മള് കാണുന്നില്ല പെ പെട്ടെന്ന് തന്നെ അത് പൊറുക്ക്ണു പിറ്റേ ആഹ്
കും
പക്ഷെ ഇത്ര പ്രായായിക്കഴിഞ്ഞ് ചെയ്യുമ്പത്തേനും നമുക്കത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ട്ണ്ടാവും അതല്ല ഞാൻ പറഞ്ഞ് മരുന്നും കാര്യങ്ങളും മക്കള് ഒന്നൊര് ഒന്ന് ന്തെങ്കിലും ഒന്നൊരു ഉഷാറായി വരാന്
ആഹ് ഇപ്പം ദേ ഇവന്റെ ചെയ്തിട്ട് ഏഹ് ഈ പ്രായം ആയത് കൊണ്ടേ പിറ്റേ ഇവിടെ കൊണ്ടെന്നെ പിറ്റേ ദിവസം സ്റ്റിച്ചെല്ലാം പൊട്ടി
ആഹ്
നി വേറെ ഹോസ്പിറ്റ്ല് കൊണ്ടോണ്ട വന്നു
അതെന്തേ കെട്ട് ഇതൊക്കെ ണ്ടായിരുന്നോ കെട്ടൊക്കെ ഉള്ളതായിരുന്നോ പിന്നെന്തു പറ്റി അവൻ തട്ടിയോ ആഹ് പറഞ്ഞ അൻസര്ണ ഇല്ലാതെ ഓടിയ്ണ്ടാവും അങ്ങനെയാവുമ്പം നമുക്ക് ബുദ്ധിമുട്ട് ഷെ ന്റെ മക്കളൊന്നും അങ്ങനെ എറങ്ങിയിട്ടില്ലായിരുന്നിട്ട് രണ്ടുപേരും എ റങ്ങിയിട്ടില്ല വന്ന് ഇവിടെ ഇച്ചിരി ഒന്ന് ഇതാക്കി വന്ന് ഇവിടെ ഇച്ചിരിയേരം ഒന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോത്തേന് വേദന തുടങ്ങി ആ വേദന വന്നെ ന്ന് കര ച്ചിലായിരുന്നു പിന്നെ കൊറേശെ കൊറേഷങ്ങനെ ഞാ ങ്ങനെ എന്തെങ്കിലൊക്കെ അടുത്ത് ഇരുന്നി ട്ടാണെങ്കിലും ഇങ്ങനെ വേദന മാറി മാറി വന്നു ഏതായാലും പെട്ടെന്ന് ഉണങ്ങിണ് അവർക്ക് രണ്ടു പേരും പെട്ടന്നൊണങ്ങി എണീറ്റ്ണ് തട്ടുമ്പോ തട്ടിയാലാണ് ആണോ
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ ഇങ്ങനെ നീണ്ടു പോയികോണ്ടിരിക്കണു
ആഹ് ആഹ് ഞാനേ ഇൻ ഇന്ക് അതുകൊണ്ടാ വല്യെ താല്പ ര്യല്ലാത്തെ ഈ പ്രസവിച്ച ഉടനെ തന്നെ ഇതാക്കുമ്പോ അവരെ വേദനിപ്പിക്കാനിൻക്കൊരു താല്പര്യം ഇല്ല പിന്നെ എന്തെങ്കിലും ഒരു ഫുഡ് കൊടു കൊടുക്കാനാണെങ്കിലു ഈ ടൈമിന് നമുക്ക് നോക്കി കൊണ്ടട്ന്ന് ഫുഡ്ഡട്ക്കാ അവര് ക്ക് സന്തോഷണ് ആ വേദ-
അങ്ങനെ ചെയ്തി രണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ടപ്പോഴത്തേനും
ആഹ് ആഹ് പക്ഷെ അതിനോട് യോജിപ്പില്ല എന്നതാ. പിന്നെ വേറെന്താ വിശേഷം?
അങ്ങനെ നല്ല വിശേഷം.
ഇനി രാത്രിക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുവോ?
രാത്രി ഏഹ് ഞങ്ങള് അത്തച്ചമ്മച്ചി ഫാമിലി എല്ലാരും ഉണ്ട്.
ആഹ്
ഹുസ്ബൻഡിന്റെ ഫാമിലി അപ്പം അച്ചക്ക് മാത്രം രാത്രി വേറെ ഫുഡാ. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് തന്നെ.
ഉച്ചക്കെത്തേക്ക് ഉണ്ടാവും ഉച്ചക്ക് വെച്ചത് തന്നെ ഉണ്ടാവും.
ഒന്നിച്ച് അടുപ്പിൽ ഇടും.
അപ്പൊ അത് മതിയോ?
അത് മതിയാവും.
ആഹ് ആഹ് ഞാൻ ഉച്ചക്കുള്ള മാത്രമേ വെക്കുള്ളൂ എന്താ വച്ചാൽ പിന്നെ രാത്രി. രാത്രി ചിലപ്പോ ചോറ് ആണെങ്കില്. അപ്പം വെക്കുന്നല്ലാതെ അല്ലെങ്കിൽ ഇവര് ഒരു ഇത് പറയില്ല ചിലപ്പോ നമ്മള്. ഇപ്പൊ ചോറ് രണ്ട് നേരത്തിന് വെച്ചാലും വൈകുന്നേരം വന്നാല് ഞമ്മ ക്കുന്നു എന്തു ഉണ്ടാക്കാം വേറെ എന്തേലും ഉണ്ടാക്കാം പറഞ്ഞു വരും. അല്ലെങ്കിൽ പുറത്തേക്ക് പോവായെന്ന് പറയും, അല്ലേ ചപ്പാത്തി ഉണ്ടാക്കാം. അല്ല വേറെ നെയ്യ് ചോറ് ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്ന് കഴിഞ്ഞാല് നമ്മള് ഇപ്പ ഇവിടെ ഉണ്ടാക്കി വെച്ച് ചോറ് ഇവിടെ ബാക്കിയാവും.
ആഹ്
ആഹ് ഒരു ഉറപ്പ് ഇവര് എനിക്ക് തീരെ ഇല്ല ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ. ബാക്കി ആവുള്ളൂ അപ്പൊ പിന്നെ. ഞാൻ വിചാരിച്ച് കൊറച്ച് അരി ഇട്ട് ചോറ് വെച്ചാല് ഉച്ചക്കുള്ള കഴിച്ചിട്ട് ബാക്കി. പിന്നെ എന്താ പറയാനുണ്ട്. ഉണ്ടാക്കിയാൽ മതിയല്ലോ ചോറ് വെച്ചാലും വേണ്ടില്ല വെക്കും ഞാന് വെറുതെ ബാക്കിയക്കേണ്ടല്ലോ.
ഭയങ്കര പാടാ പിന്നെ വൈകുന്നേരവും കേറിക്കിടന്നും പണിയാന്.
ഏഹ്
വൈകുന്നേരം അടുക്കളയിൽ കേറി കിടന്ന് പണിയാൻ ഭയങ്കര പാടാന്ന്.
ഞാൻ ഇപ്പോഴൊന്നും കേറൂല്ല എല്ലാ സാധനം കിട്ടിയിട്ട് ഒരുമിച്ചാ അങ്ങോട്ട് കേറുള്ളൂ.
ആഹ്
ഇപ്പൊക്കെ ഇപ്പൊക്കെ ഇനി ഫ്രീയാ ഇനി വന്ന്. ഇക്ക വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ എല്ലാരും ഒരുമിച്ച് കുടിക്കുക, വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പ പിന്നെ എല്ലാരും ഏഹ് വട്ടത്തിൽ ഇരുന്നിട്ട് ചായ കുടിക്കും അത് കുടിച്ച് കഴിഞ്ഞ്. ഇക്ക ഒന്ന് അങ്ങാടി പോയി സാധനം ഒക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവരും, കറിവെക്കാനുള്ളത്.
ആഹ് ആഹ്
അപ്പൊന്ന് ഞാൻ ചോറ് അടുപ്പത്തെ ഇടും അപ്പൊ വന്ന് കഴിഞ്ഞാൽ കറിയൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോളും.
ആഹ്
അതോണ്ട് പിന്നെ കുറേ ഞാൻ ഒന്ന് ഓഫാക്കി പിന്നെ തുറന്ന് പിന്നെയും ഓഫാക്കിയെന്ന് ആഹ് പരിപാടിക്ക്. ക്കൂല ഗ്യാസ് വന്നോ, വെക്കുയാണെങ്കിൽ ഒരുമിച്ച്. ഒരുമിച്ചു വെച്ചിട്ട് ഇങ്ങട്ട് ഇറങ്ങും, അതോണ്ട് പെട്ടെന്ന് പണി തീരും.
അപ്പൊ അരി ഇടാൻ അപ്പം പെട്ടെന്ന് വേക്കുമോ?
പെട്ടെന്ന് വേക്കേണ് അരിയെ ഇടുള്ളൂ റേഷൻ അരിയില്ലേ, അങ്ങനെ ഇട്. ചിലപ്പോ കൊഴ് ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോ മാത്രമേ നല്ല അരിയൊക്കെ എടുത്തിട്ട് കൊടുക്കുള്ളൂ. ഇന്നോട് പറയും ഇന്ന് ഈ അരി മതിട്ടോ. പറയെന്നോട് എപ്പോഴും ഈ നല്ലരി തന്നെ വേണെന്നില്ല.
അതെ അതെ ആഹ് എനിക്ക് ഭയങ്കര പാടാ റേഷൻ അരി.
ആണല്ലേ.
ബാക്കിയെല്ലാ ബാക്കിയെല്ലാവരും കഴിക്കും പക്ഷെ എനിക്ക് ഭയങ്കര പാടാ.
ആഹ് ആഹ് അ റേഷണരി തിന്നാൽ വേഗം വിഷക്കും ചെയ്യും.
ആഹ് എനിക്ക് എന്താണ് ഇറങ്ങി പോവൂല വയന്ന് താഴേക്ക്
ആഹ് ചിലരങ്ങനെ പറയൂ. റേഷ്നേരി തിന്നാ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ പക്ഷെ നോമ്പിനൊക്കെ നോമ്പിനൊക്കെ നല്ല അരിയാട്ടോ കേട്ടോ വെക്ക
ആഹ് ആഹ്
പക്ഷെ എന്റെ വീട്ടില് നോമ്പിനൊക്കെ ഈ റേഷശ്നേരി തന്നെ വേണം.
അതെല്ലേ പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ട്ടാ ഇവിടെ. അത്തച്ചിക്കും അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്.
ആഹ് ആഹ്
മീൻകറിയൊക്കെ ഉണ്ടെങ്കി അവർക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ എനിക്ക് ഭയങ്കര പാടാ.
ആഹ്
ഞാനപ്പ എനിക്ക് നാഴി അരി സെപ്പറേറ്റ് ഇട്ട് വെച്ചേക്കും.
ആഹ് പിന്നെ വേറെന്തെ.
അവിടെ മഴ മഴയില്ലേ കാര്യമായിട്ട്.
ഇല്ല ആ മഴ എന്നുണ്ട് പക്ഷേ വൈകുന്ന ഉച്ചന്റെ ശേഷാണ് മഴ. കൂടുതൽ ഉച്ചക്ക് ശേഷ മഴ ഉണ്ടാകല് ഇന്നലൊക്കെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു.
ഇന്നലെ ഇന്നൊക്കെ രാവിലെട്ട് മഴയാ.
ആഹ് ഇടി മഴിയായിരുന്നു ഇന്നലൊക്കെ ഉം പിന്നെന്താ ഞാൻ ഫ്രീയാകുമ്പോ വിളിക്ക എന്നാല് എങ്ങനെ. ഓ വെള്ളണ്ട് ഇവിടെ അടുത് പുഴയുള്ളതോണ്ട് പിന്നെ കൊഴപ്പല്ല ഇതുവരെ വറ്റിട്ടൊന്നും ഇല്ല. വെള്ളമൊക്കെ നല്ലോണം ഇണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുല്ല. ആഹ് ശരിട്ടോ.
ആഹ് ന്ന ആയിക്കോട്ടെ.
ആഹ് ഞാൻ ഫ്രീയാകുമ്പോ വിളിക്കാം.
ഓക്കെ ഓക്കെ